അസലാമു അലൈ
ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്കുന്നു കേൾക്കുന്നു ഹലോ കേൾക്കണില്ലേ
നല്ല വിശേഷം. എവിടെയാ?
എന്തൊക്കെ വിശേഷം?
ഏ
സുഖാണ് കൊഴപ്പമൊന്നുമില്ല.
ആ ഫുടൊക്കെ കഴിച്ചോ? ആ ഇപ്പൊ കേൾക്കുണ്ട്
ആ നിങ്ങള് ഫുഡ് കഴിച്ചോ? സാധാ ചോറും, കോഴി എറച്ചിയും പിന്നാ- പപ്പടോം
ഏഹ്
പേര്
ഏഹ് എവടെ സാധാ ചോറും പിന്നെ എന്താ മോര് കറിയും പിന്നെ ഇതും ഏഹ് തക്കാളി കുട്ടാനും ബീ ഫ് കൊറച്ച് ദിവസത്തിന് ഇണ്ടക്കാണില്ലാ ബീഫ്ണ്ട് ഷേ കൊറച്ച് ഇസത്തിന് ഇണ്ടാക്കണ് ആ എപ്പഴും ബീഫ് തി ന്നിട്ട് മട്പ്പെടെങ്ങാ
ആഹ്‌ ആ എന്താണ് മയ
എന്താ മഴ അവടെ ഒരു മൂടി കെട്ടിയൊരു കാലാവസ്ഥയാണ് അവിടെണ്ടോ
ഇവടെയും മൂടികെട്ടിയൊരു കാലാവസ്ഥ ചെറിയൊരു ചാറ്റാൽ മഴയെണ്ടയെനു
ഏ അവടെ ഗ്രാമപ്രദേശാ
ആ
ആഹ്
എന്താ സ്‌കൂളൊക്കെ തൊറന്നീലെ ഹലോ എന്ത് സ്കൂളൊക്കെ തുറന്നില്ലേ ച്ചാ ആ അവടെ വെള്ള ഒണ്ട് വെള്ളത്തിന് ബുദ്ധിമു ട്ട്ന്നില്ലാ
ആ സ്കൂളൊക്കെ തൊറെന്നോ? കുട്ടികളൊക്കെ സ്കൂളിക്കണ് സ്കൂൾക്കയക്കണ്.
ആ
സാനൊക്കേ വാങ്ങിനെ നിങ്ങള്.
ആ ബുക്ക്‌ വാങ്ങലോക്കെ കഴിഞ്ഞു. ഉം
ബാഗോക്കെ പുതിയെടുക്കെ എടുത്ത് വെക്കാറില്ലേ.
ഇല്ലല്ല അതർക്ക കഴിഞ്ഞ പ്രാവശ്യത്ത് വേഗംണ്ട് കഴിഞ്ഞ പ്രാവശ്യം പുത് താ ഇത് വാങ്ങിയതാ ഒരു കൊല്ലം കൂടി കൊണ്ടോയി അടുത്ത വർഷം ഷാ അള്ള വാങ്ങാന്ന് വിചാരിച്ചു.
ആ ആ കൃഷിയൊക്കെ ഒണ്ടോ? കൃഷിയ കണ്ടോ?
ഞാൻ ഞാന് ചെയ്യലില്ല, ഇവടെ ഉമ്മക്കെ ചെയ്യും.
ഏ മൊളക് അങ്ങനെ എന്തൊക്കെയ ചെയ്യല് ഏതൊക്കെ ചെയ്യല്
തക്കാളി ഇണ്ട് മൊളക് അതുപോലെ കറ്റാർ പവായ പിന്ന പൂള ഉൽച്ചേന ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെണ്ട്.
കറ്റർവായ എന്ത് മോത്തേക്കാന ഉപയോഗിക്കല്.
അം കറ്റർവാ മ് കൊത് എണ്ണ ത എണ്ണ തേക്കാന് ആ ത് തേക്ക ആക്കാനൊക്കെ ഉപയോഗിക്കും. ശ്ശെ പൊതുവെങ്ങട്ട് ആഹ് മൊത്തൊന്നും തേക്കലില്ല.
എഹ് തലയിലേക്ക അനേക്കാറല്ലേ.
ആ അവിടെണ്ടോ കൃഷിയൊക്കെ.
കൃഷി കൃഷിയായിട്ട് അങ്ങനൊന്നുല്ല സ്ഥലല്ലാത്തോണ്ടേ.
ആ ആ
വീടിന്റെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കൃഷിയൊക്കെ അങ്ങനെ ഇണ്ടാക്കി വെച്ചിന് കൃഷീന്ന് പറയാൻ മാത്രം ഒന്നൂല്ല ഓരോ മൊള ക് അങ്ങനെ പിന്നെ മുമ്പിലും ചെടിണ്ട്
ചെറ്തായിട്ട് ല്ലേ
ആഹ്‌ ചെറ്തായി് ട്ട് ടൗണേരി ആയ കൊണ്ട് അങ്ങനെ ചെയ്യാനും പറ്റൂല
ആ പിന്ന കുട്ട് എസ്കോട്ട് വരുമ്പ ന്താ ഫുഡ് ചായക്കെന്താ കടി കുട്ടായാള് സ്കൂൾട്ട് വരുമ്പോ
എന്തെലോക്കെ ഇണ്ടാക്കണം എന്തേ ചെറിയ കടി കൊണ്ടരെ എന്തേലൊക്കെ ആ ഇനിപ്പം എന്നും അത്ന്നല്ലേ ഉം അവിട്ത്തെ പെരുന്നാളൊക്കെ എങ്ങനൊണ്ടായിനി
പെരുന്നാള്ക്ക് ഹാ കൊഴപ്പൊന്നുല്ലാതെ അട്ച്ച് പൊൾച്ചു റിയറ് ട്രിപ്സൊക്കെ പോയ്ക്കാണ്ട്
അ ആ
ബിരിണി ണ്ടാക്കി കോയി ബിരിയാണി
ഹേ പിന്നെന്തൊക്കെ ഇണ്ടാക്ക്യെ?
ഉം ഇങ്ങളെന്താണ്ടാകെ ഓ ഈ പിന്നെ അച്ചാറ്, തൈര്, പായസം, വെച്ച്
അ ആ മധുരാ ആയിട്ട് എന്താണ്ടാക്കെ
പായസം ഇണ്ടാ
പായസാ ആ ആ ഐസ്ക്രീമൊ ക്കെണ്ടാക്കലുണ്ടോ?
ഇല്ലില്ല അതൊന്നും ഇണ്ടാക്കൂല ഇല്ലില്ല നിങ്ങളിണ്ടാക്കുവോ?
ആ അങ്ങനെ ഐസ്ക്രീം കൊണ്ടരിച്ചൊന്നുവല്ലാ അത് എണ്ടാക്കീട്ടില്ല
ആ
പിന്നെ കേക്ക്മ സത്തെ കേ നുമ്മക്കത് നോക്കീല്ല ആ ആദ്യൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കിന് കേക്ക് ഇങ്ങനെ പൂതി പറയുമ്പോ അങ്ങനെ ങേ ചെറുതായി തൊക്കെങ്ങനെ ണ്ടാക്ക്യോക്കും ചെലപ്പോ റെഡിയാവും ചെ ചെലപ്പം റെഡിയാവില്ല അങ്ങനെയൊക്കെ
ആ ചിലവത് ശരിയാവും ചിലവത് ശരിയാവുല്ലാ അങ്ങനല്ലേ
ആ ആ അതന്നെ ഏഹ് ഇങ്ങളെ ഇങ്ങള് ഉണ്ടാക്കലുണ്ടോ
ആക്കണ്ടേ ഇപ്പൊ എബക്ക് ഒന്നും തിരെലില്ല
ഏഹ് പിന്നെ ഇപ്പ എന്താ വൈന്നേരം എന്താ ചായക്കടി
വൈന്നേരം പുട്ട് കുട്ടി ചായ വൈന്നേരം ഇങ്ങനെ വിടെ വൈന്നേരം പ്പ ചിപ്സ് വന്നൊപ്പാ കൊണ്ടൊന്നിന്
ഏഹ് ചിപ്‌സ് കുട്ട് ഒണ്ടല്ലേ ആഹ് ഇപ്പൊ കേക്കണ്ട്
ആരങ്ങനെ ഓരോ ചെറിയൊരു പാർക്ക് പോണനിങ്ങനെ വിചാരിക്കണ്ട് കുട്ടീ നേയും കൊണ്ടെ സ്കൂൾ
ഏഹ് ഇന്ന് വൈന്നേരോ
ആഹ്
ഏഹ് അവിടെ അടുത്തുണ്ടോ
അവിടെ അടുത്തുണ്ട്
എ ഏഹ് വല്ല്യ പാർക്കാ
ചെറുതാണ് നമു ക്യാഷ് ഒന്നും കൊടുക്കണ്ട വെറുത ഫ്രീ ആയി കേറി പോരാ
ആഹ് ആഹ് ചെറിയ കുട്ട്യാൾക്ക് അല്ലേ
ആഹ് നമ്മൾ എന്തേലും ഫുഡ് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങണ്ടെങ്കിൽ കേ
ആഹ് അങ്ങനെ അതാന് കളിച്ചു പോരല്ലേ ഈവനിങ് ഔട്ടിങ് ആയിരിക്കുല്ലേ ആഹ്
ആണല്ലെ
ഉം
ഉം
പെരുന്നാൾക്ക് എവിടുക്കൊക്കെ പോയെ
പെരുന്നാൾക്ക് അസിന്റെ വീട്ടിന് അടുത്തന്ന് ഒരു കൊടിക്കുത്തിമാല എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഒരു മലപ്രദേശം അവിട അവിടെ പോയി നല്ല വൈബാ
ഏ റിസോർട്ടൊക്കെണ്ടോ
ഇല്ലല്ല അതൊന്നുല്ല ഒരു മലപ്രദേശമാണ് അവിടെ ഞാൻ പോയിട്ട് ജസ്റ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ളതും പാർക്കും കാര്യങ്ങളൊക്കെ ആ ഫോട്ടോ ഫോട്ടങ്ങളൊക്കെ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം ഉം ഉം പിന്നെ വേറെന്തൊക്കെയാ സുഖാണ് നിങ്ങളോടുക്കും പോയിട്ടില്ലേ പെരുന്നാളായിട്ട്
പെരുന്നാളായിട്ട് ഹ് എന്താ കുടുംബ റിലേറ്റീവ്സിന്റെ വീട്ട് പോയിട്ടുണ്ട് പിന്ന അങ്ങനെ ട്രിപ്പായിട്ട് അങ്ങനെ പോയിട്ടൊന്നുല്ല റിലേറ്റീവ്സിന്റെ വീട്ടില്ങ്ങനെ പോയി പോന്നു ആ വെക്കേഷനിില് പോയിന് ട്രി ആ ഊട്ടി ആ ഊട്ടി പോയിനി
ആഹ് ആഹ്
ഊ ട്ടി പോയി അടിച്ചുപൊളിച്ച് പോന്ന് രണ്ട് മൂന്ന് ദിവസം ഇപ്പാൻ്റെ ഫ്രണ്ടായിട്ട് ആ സ്റ്റേ ചെയ്ത്
ഓ
എന്താ
അങ്ങ് പോയി ക്ണ് പക്ഷെ സ്
ആ അടന്ന്
ഓ ഞാനും പോയി ക്ക്ണ് പക്ഷേ രാവിലെ പോയിട്ട് രാത്രി എത്തി രാവിലെ അഞ്ച് മണിക്ക് പോയിട്ടേ രാത്രി ഒരു രണ്ട് മണി ഒക്കായപ്പോ തിരിച്ച വീ എത്തി അങ്ങെ പോയി
ഹാ പിന്റെ
പിന്നെ മൈസൂർക്കും പോയിന് മൈസൂ സൂരും അത് പോൽ തന്നെ ആ ഊട്ടി ഹസ്ബൻ്റൻ്റെ കൂടെ മറ്റേ മൈസൂർക്ക് പിന്നെ ഫാമിലി ട്രി പായികാണ്ടേ അന്ന് ഹസ്ബൻ്റ് നാട്ട നാട്ടിലില്ല ഗൾഫിലേയ്ന് അങ്ങനെ പോയി
ഏഹ് എന്ത് എന്തൊക്കെയൊണ്ടവിടെ?
മൈസൂര് കാര്യായിട്ട് പാലസും കണ്ടു അതുപോലെ ഇതും ഇതും കണ്ടു അയിന് രണ്ടും കാണാനുള്ള ഒരു സമയം ഉണ്ടായിട്ടുള്ളേനെ ആ പിന്നൗ സമയമില്ലേനേ പിന്നെ ഫുഡ് കാര്യങ്ങളും ഒക്കെ കഴിച്ചു വന്നപ്പോഴക്കിനൊക്കെ തിരിച്ച് പ പോരാള്ളതായി
ആഹ്
ഓ പിന്നെ
ആ ആ ബസ്സിലാ പോയിനെ
ഒരു ട്രാവലറില് ഇപ്പ ഞങ്ങള് പത്ത് പത്ത് പതിനേഴ് ആൾത്തെണ്ടേന് വീട്ടില് കുടുംബക്കാരന്നായിട്ട് നാത്തൂൻമാരും മൂത്തച്ചോള അങ്ങനെ എല്ലാരും കൂടി പോയതാ
ഏയ് ബുക്കൊക്കെ വായിക്കുവോ?
ബാലരമ ബാലഭൂമി അങ്ങനെയൊക്കെ വായിക്കും അല്ലാതൊ
ആഹഹ് ആഹ് മ് ടി വി ഒക്കൊണ്ടവിടെ?
പിന്നെ ടിവിയോ
ആഹ്
എന്ത് ടീവീല്ല
കണ്ടായ്ച്ച
എടുത്തില്ല ഇല്ല ഇല്ല
ആ
ങ്ങക്ക്
കുട്ടികളൊക്കെ എന്താ ചെയ്യല് വെറുതെ ഇരിക്കുമ്പോ ഏ വടിം ല്ല
ആ ഓര് കളിക്കും അല്ലാന്ന്ണ്ടെങ്കി വെറുതെ എഴുതി ബുക്കിലൊക്കെ കുത്തി വരച്ച് അങ്ങനൊക്കെ അങ്ങനെ പാട്ട് വെച്ച് ഡാൻസ് വെച്ച് അങ്ങനെയൊക്കെങ്ങനെ സമയം കളയും
ആ ആ ഹ ന്നാ വെക്കല്ലേ വെച്ചാളി
രിട്ടോ ഓക്കെ സ്ലാമലേക്കും
ആ വലൈക്കുമസ്ലാം